ഹലോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ എന്താ പറ ത്താനൊക്കെ
ആ സുഖായിട്ടിരിക്കുന്നു അ ല്ല ഞാനാണെങ്കി ഇങ്ങനെ കൊറെ നേരവായിട്ടെ ഈ ഫോണിനാത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടായാണെ ഈ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡിനെ പറ്റി അറിയാവോ ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുവായിരുന്നു
ഏഹ് ചെറിയ മക്കക്കോ
ആ കുഞ്ഞു പിള്ളേർക്ക് മൂന്ന് വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതാണെങ്കി വീട്ടിലുള്ളത് ഒന്നും കഴി ക്ക്ന്നില്ല വീട്ടിലുള്ള കുഞ്ഞു ഒന്നും കഴിക്കുന്നില്ല എന്ത്‌ കൊടുത്താലും അങ്ങ് തുപ്പി കളയുക അവളൊന്നും കഴിക്കാനായിട്ട് എന്തോ ഇപ്പൊ കുറച്ച് ദിവസ ട്ടങ്ങനെ കഴിക്കുന്നേ ഇല്ല അപ്പൊ എന്താ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഇപ്പം ഈ അംഗനവാടിന്നൊ ഈ അമ്തം പൊടി പോലുള്ളത് കിട്ടുവലോ പൊടി കിട്ടുവല്ലോ അപ്പൊ അത് അത് തന്നെ പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ മ് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന് ണ്ടെങ്കിൽ യാവും
ആ ഞാന് ഇവർക്ക് ഞങ്ങളെ അയൽവാസി നെയ് നാല നാട നെയ്യ് കൊണ്ടന്നി അപ്പൊ ഈ മ ആ ഇവര് രണ്ട് മക്കളായിട്ട് ഇവര് തിരെ വൈറ്റില്ല
വെയിറ്റ് അതന്നെ പ്രശ്നം കുഞ്ഞിന്റെ പ്രശ്നം അത് തന്നെ വെയിറ്റ്ല്ല വയസ്സിനനുസരിച്ച്ട്ടുള്ള വെയിറ്റ് ഇല്ല വെയിറ്റ്
ആ ഇപ്പരം രണ്ട് മക്കളാവുമ്പോ അതിനനുസരിച്ചുള്ള- ഇത് ഇണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങട്ട് ഞാൻ അങ്ങനെ അപ്പോ ആ ആ അതെ അപ്പൊ ഇവര് വൈറ്റില്ലാതോണ്ട് എനിക്ക് നെയ്യും കൊണ്ടു വന്നപ്പോ ഞാന് എന്ത്‌ ചെയ്യും അമൃത് അവര് ഞാ അതേപോലെന്നെ മ മേ മുട്ടയൊക്കെ ഇട്ട് കാണ്ട് നമുക്ക് മ്മളെ സാധാ ചോറ് ഉണ്ടോലൊല്ലോ അരി ഉച്ച ഭക്ഷണം ആ അത് വെച്ച ആത് അ ഒരു കഷണം സവാളി ഒരു കഷണം തക്കാ തക്കാളിക്കട്ട്ക്കാണ്ട് ഞാൻ ഇതേപോലെന്നെ എന്താ ട്ട ഒഴിച്ചു പാരും അതട്ട് ഞാനീ വെയിലന്നെ ഈ ഈ ചോറൊക്കെ കളക്യാല
ഈ നെയ്യ് നമ്മടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യയുടെ കാര്യണോ പറയുന്നത് അത് കടയിന്ന് വാങ്ങിക്കുന്നതാണോ
അല്ല ഇവര് ഇങ്ങനെ അറിയില്ല ഇവര് ഇങ്ങനെ അതിന്റെ ബിസിനസ് സാണ്
അങ്ങനന്നെ ഓഹ് വീട്ടില് വന്ന് വിക്കുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ വിചേരിച്ചി വീട്ടിൽന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് ഈ വീട്ടിൽ ഉണ്ടാക്കിയതാണ്
ഏഹ് അങ്ങനെയല്ല അത് അങ്ങനെ എനിക്ക് കൂടുതല് അറിയില്ല പക്ഷെ ഇയാൾ വിക്കുന്ന ആൾ ഓരോ റൂട്ട് കൊണ്ടുപോയിഈ ബേഗിലൊക്കെ ആ കൂടുതല പക്ഷെ ഇഞ്ഞ് മക്കളെ കണ്ടപ്പ ഇനിക്ക് ഒന്ന് ഒരു കുപ്പി തന്നീന് വീട്ട്ലിരപ്പോ വെർ വെർതെ തന്നതാ വെർ തന്നതാ
വെറ്തെ തന്നെയാണോ
ആഹ് അപ്പ ഞാ ഒരു ദിവസത്തെ പോലെന്നെ ഞാൻ യൂട്യൂബ്ല് കണ്ട ഒര് വീഡിയോസ് അമൃതം പൊടി വെച്ച് ആദ്യം നെയ്യ്ല് കോർ ച്ച് അമൃതപ്പൊടി നെയ്യ്ല് നല്ലോന്ന് വ വ ചെറുതായിട്ടൊന്ന് വറ്ത്തെട്ക്കാ വർ തർന്നാ ന്നനവ്ങ്ങനെ ന്നന ന്നന പ്പങ്ങനെ ഫീല് യ്യണ് ട്ടോ
അങ്ങനെ ആഹ് വർത്തെടുക്കുമ്പോ മനസ്സിലായോ ആ ഒരു പരുവം മനസിലായി ഒര് രീതിയിൽ ഞാൻ ഉണ്ടാക്കി അത് കുഞ്ഞ് കഴിച്ചില്ല അത് തന്നാണെന്ന് തോന്ന് കേട്ടിട്ട് പറഞ്ഞോളൂ
ആഹ് അയിന് അതിന് ശേഷം നമ്മള് ഏലക്കാ പൊടിയും പഞ്ച സാരയും കൂടി കുറച്ച് പഞ്ചസാര മതി മധുരം ഉണ്ടായത് കൊണ്ട് കുറച്ച് മതി
ആണോ എത്ര സ്പൂൺ വേണം ഇപ്പൊ എത്ര കപ്പ് അമൃതം പൊടി എടുക്കണം എന്ന ആളവ് പറയാവോ അറിയത്തില്ലല്ലേ ഒരിപ്പം ആഹ് അതിനനുസരിച്ചുള്ള പഞ്ചസാരയാവുമ്പോ നമ്മുടെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ച സാര ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് മതീല്ലേ
കാരണം അയില് തന്നെ ഒരു മധുരമുണ്ട് പഞ്ചസാര അയില് തന്നെ ഉണ്ടെ
ആഹ് ഉണ്ട് ഉണ്ട് അമൃതം പൊടിക്ക് നല്ല മധുരവാ അപ്പൊ നമ്മൾ അത നുസരിച്ച്
ആഹ് പക്ഷെ നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊറച്ച് മതീട്ടോ ഒരു കാൽ ഗ്ലാസൊ
കേക്ക് ഒന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല ഞാന് ഉണ്ടാക്കിയന്ന് വെച്ചാ ഈ അമൃതംപൊടി വറത്തിട്ട് ശർക്കര പാവ് കാ ച്ചുമല്ലോ എന്നിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തി ട്ട് നെയ്യ് ഇട്ട് ഇളക്കി ചുമ്മാ ഞാൻ കണ്ടൊരു അന്നിട്ട് ലെഡു പോലെ ഷേപ്പിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാം അങ്ങനെ കൊടുത്ത് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടും നമ്മളത് കഴിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷെ കുഞ്ഞിന് കൊടുത്തിട്ട് അവള് കഴിക്കുന്നില്ല അതൊരു വീഡിയോൽ കണ്ട് അങ്ങനെ ചെയ്തത് പക്ഷെ. ഇട്ട് അമൃതം പൊടി വെറുതെ ഇരിക്കുന്നു അത് വെച്ച് എന്തേലും.
ഇതേപോലെ ഞാൻ നമ്മളെ നമ്മളാ നെയ്യൊക്കെ വാർന്നിട്ട് പിന്നെ നെയ്യ് വന്ന നമ്മള് ഇലക്ക്. പഞ്ചസാരയും കൂടെ ചേർത്ത്. ഇതാക്കി ഞമ്മൾക്ക്. പാകത്തിന് നന്നായിട്ട് ചു എടു പെരട്ടി കൊടുത്ത് പിന്നെ നമ്മള് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒന്ന് തണുപ്പിക്കാനൊക്കെ വയ്ക്കുക.
ആഹ് ആ
നല്ലൊരു ബിസ്ക്കറ്റ് മാതിരി ആ ബിസ്കറ്റ് പോലെ അങ്ങനെ അങ്ങനെ കഴിക്ക അവന്റെ ഒരു മോക്ക് ഇഷ്ടം ഒരു മോക്ക് ഇഷ്ടല്ല
അതെ അല്ലെ അങ്ങനൊന്നും അങ്ങനെ കൊടുത്തോക്യാലും കഴിക്കാന്ന് തോന്നുന്നില്ല ഞാനീ പറഞ്ഞ രീതിയാട്ട് ഈ നെയ്യൊക്കെ ചിലപ്പോ പിടിക്കാത്തോണ്ടായിരിക്കും അവള് നേരത്തെ കഴിക്കുവാരുന്ന് അവൾക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവള് അങ്ങനെ കഴിക്കുന്നില്ല ഇടയ്ക്ക് ഒന്ന് കഴിക്കുവായിരുന്ന അമൃതം പൊടി കുറുക്കായിട്ട് കൊടുക്കുമ്പോ ഒട്ടും കഴിക്കത്തില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കുമ്പോ പിന്നെയും കഴിക്കും അല്ല കുറക്ക് ഇഷ്ടല്ല അതും പിന്നെയാണെ റാഗി കുടിക്കോന്ന് തോന്നുന്നു റാഗി ഇച്ചിരി വെങ്കിലും കഴിക്കും ത്ത പൊടി
ആ ഇവർക്ക് അതൊന്നും ഇഷ്ടല്ല ഇവർക്ക് പറഞ്ഞാല് ഒരു ചെറിയൊരു കടിക്കാൻ കിട്ടണ് ഇവരത് കേ
ഇവർക്ക് ആ ഇവർക്കാണ് ഈ പാക്കറ്റ് ഇപ്പോഴത്തെ പിള്ളേരില്ലെ പാക്കറ്റ് ഫുഡോ അങ്ങനൊക്കെ ഉള്ളത് മാത്രം
പക്ഷെ കേക്ക് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീൽ കിട്ടുട്ടോ കേക്ക് ഉണ്ടാക്കി നല്ലോ നന്നാവുണ്ട് ആ കേക്ക് ഞാൻ ഇന്നലും കൂടി ആ ഇവിടെ കയിക്കും ഇന്നലും കൂടി ഞൻ ഇണ്ടാക്കി ഇവിടെ കേക്ക്
ആണോ നല്ല രീതിൽ വരുവോ അത് സ്പോഞ്ച് പോലെ ഞങ്ങളൊരു ദിസം ഉണ്ടാക്കിട്ടത് ക ട്ടിയായി പോയി സോഞ്ച ഞങ്ങളടെ വീട്ടിലുണ്ടോ എന്റെ വീട്ട വീട്ടിലുണ്ടാക്കുവേ അത് സ്പോഞ്ചായിട്ട ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തി എനിക്ക് വീട്ടിലുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല
ആ
ഇഷ്ടം ഉം ഇഷ്ടപ്പെടാത്തൊണ്ടായിരിക്കും അവരും കഴിക് കിട്ടില
ഏർ ഇവർക്ക് അത് കേക്കൊക്കെ അവര്ക്ക് ഇഷ്ടാ
ക്മ്പം അവര് കഴിക്കുവല്ലേ?
ആ ആഹ് ഞാ അതേപോലെ തന്നെ ആ ഞാൻ പറഞ്ഞില്ലേ മറ്റേ റെസിപ്പീ ഇങ്ങനെ നെയ് ഇല് വറ്ത്തത് ഓ ഫസ്റ്റ് രണ്ട് ആ ഫസ്റ്റ് രണ്ടാക്കിയപ്പ നെയ്യ്ല് അമൃതം പൊടി നന്നായിട്ട് ട്ട് വറ് വറ്ത്ത്കോരും മറ്റാ അത്രക്ക് വറ്ക്കണ്ട ആവശ്യല്ലന് ഞാൻ അന്ന് ഇൻക്ക് ആദ്യായിട്ട് ഇണ്ടാക്കി നോക്ക യൂട്യൂബില് നോക്കിയാണ്ട് അപ്പൊ ഞാനിത് നന്നായിട്ട് വർത്താണ്ട് പിന്നെ ഞാനൊരു പ്ലേറ്റില് ഇങ്ങനെ പരത്തി വെച്ചപ്പോ കഴിച്ചപ്പോ നമ്മളെന്താണ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ പൊടീണ ബിസ്കറ്റ്
ആഹ് അറിയാ അറിയാ
അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് അയിന് രണ്ടാമത്തെ ദിവസം ഞാനത് ഇത്രക്ക് വറവാ കൊടുത്തീല്ല. അപ്പൊ പിന്നെ നമ്മ സാധാ അമൃതപ്പൊടിന്റെ ചെറിയൊരു ഇതുണ്ട്. മറ്റത് അമൃതപ്പൊടിന്റെ ചൊയേ വായിക്ക് വര്ന്നില്ല.
ആണല്ലേ? ഞാനീ പറഞ്ഞത് ഒണ്ടാക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു കുഞ്ഞിനാണേ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നെയ്യൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാന്ന് കരുതി
എനിക്ക് വേണ്ടെ. കാരണം, നമ്മളെ വെയിറ്റ് കൂടുവല്ലോ? വെയിറ്റ് കൂടണ്ടാച്ച് ഞാനങ്ങനെ കയി ക്കില്ല. ഇക്ക് ഇഷ്ടാണ്. ഞാൻ പലതുംണ്ടാക്കി കഴിക്കാനൊക്കെ ഇഷ്ടാ. ഞാൻ അല്ലാതെ കഴി ക്കൂല. എന്നോട് ആ എന്നോട് ടീച്ചർ ഇങ്ങനെ പറയും നീ കഴി ക്കണട്ടോ. നീ കഴിച്ചണം എന്നാലേ മക്കൾക്ക് പാലൊക്കെ ഇണ്ടാവുള്ളൂ പറയും. അപ്പൊ ഞാൻ വെയിറ്റ് കൂടുമ്പയേക്കും ഞാനങ്ങനത്തൊന്നും കഴിക്കയേല്ല
അങ്ങനെ അല്ലേ
രണ്ട് മക്കളാമ്പോക്ക് ഒരാക്ക് ഒരു പാല് ഒന്നല്ലേ കിട്ടുള്ളൂ? കുടിക്കാൻ പാല് കിട്ടൂല്ലല്ലോ?
ആഹ് ശരിയാ അങ്ങനെയും ഒരവസ്ഥ ഉണ്ടല്ലേ?
ആഹ് ഞാൻ രാത്രിക്ക് ഇതേപോലെ ഓര് കരിയാണെങ്കി ല് വെള്ളം കൊടുക്കലാ കാരണം
ആ നല്ലായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നല്ലായിട്ട് വെള്ളം കുടിക്കണം
ഇവർക്കന്നെ ഇവരന്നെ രാത്രി അങ്ങനെ എടുത്ത് വെള്ളം കുടിക്കും ഞാൻ ലൊരു ബോട്ടിൽ കൊണ്ടുവന്ന് വെക്കലാ
ആ അങ്ങനെ. ഈ വെള്ളം നല്ല രീതിൽ കുടിക്കണംന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കഞ്ഞിയില്ലേ കഞ്ഞിക്കകത്ത് പയറും പിന്നെ അതിനകത്ത് ഇങ്ങനെ തേങ്ങയൊക്കെ ഇ ട്ട് കഴിക്കുകയാണെങ്കിൽ പാല് കൂടാ നല്ലാന്ന് കേട്ടിട്ടൊണ്ട് പിന്നെ ആ ഈ ചൂര വൊൽ മീനൊക്കെ കഴിക്കുന്നത് പാല് കിട്ടൂന്നാ പറയുന്നെ
ഇനിയിപ്പ ഏതായാലും രണ്ട് വയസ്സായാ പാലുടി നിർത്താ വിചാരിച്ചിട്ട്ണ്ട്
ഞാനാണെങ്കി നിർത്തിയതാ രണ്ടേകാല് വയസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. എനിക്കാണെങ്കി ഏഹ് എന്നേങ്കൊണ്ട് ക്ഷീണം. എന്റെ ശരീരത്തിന് പറ്റാതാതെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ തന്നെ അങ്ങ് നിർത്തിയതാ. പക്ഷെ എല്ലാരും പറഞ്ഞു രണ്ടേമുക് കാല് മൂന്ന് വയസ്സ വരെ കൊടുക്കണ എന്നാണ് പക്ഷെ ഞാൻ
അ ശെരിക്ക പറഞ്ഞാല് നമ്മളൊരു രണ്ട് വയസ് നമ്മൾക്കഒരു ണ്ടല്ലോ ഗേൾസിന് രണ്ട വയസ്സും ബോയ്സിന് രണ്ടര വയസ്സും
ആ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ല ഗേൽസിന്ഇച്ചിരികൂടെ കൂടുതല് കൊടുക്കും ട്ടോ പെൺകുട്ടികൾക്ക് ബോയി ആൺകുട്ടികൾക്കാണ് പെ പെട്ടെന്ന് നിർത്തുന്നന്ന് പറയുന്ന കേൾക്ക
അ
കാരണം രണ്ട വയസ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടികക്ക് ആഹ പറഞ്ഞു
ആ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഒരു ഇതിൽ ഞങ്ങളൊക്കെ പഠിക്കണത അങ്ങനെയാണ് രണ്ടര വയസ് വരെ ബോയ്സ് ആൺകുട്ടികൾക്കും രണ്ട വയസ് പെൺകുട്ടികളും ആ പക്ഷെ ആ നിർത്താറ് ഞങ്ങ മദ്രസടആ മദ്ര ക്കെ അങ്ങനെയാണ് ഞങ്ങള പഠിപ്പിക്കല് അതിന്റെ ബേക്കിൽ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങ ഉണ്ടാവും അ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ അവർക്ക് അത് ആ പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് കൊടു ഇത്രെന്നും ഒരു കാര്യം അവർക്കില്ല
അതെല്ലേ ഇപ്പ നമ്മുടെ ആരോഗ്യം പോലെനസരിച്ചി കൊടുത്താ മതി ഞാനങ്ങനെ ന്ന്കൊടുത്തത കുഞ്ഞിന
പക്ഷെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അതിനോട് ഇതല്ലന്ന പറയണ കൊടുത്തിട്ട് അവക്കരു കാര്യം അതിനോട് ഇല്ല വെർതൊരു ഇതിന് കുടിക്കാന്നന്ന്ള്ളുന്ന്
ആ വേറൊരു രീതിൽ ഇപ്പം പാല് കൊടുത്തോ എനിക്ക് ക്ക്ഞാൻ എന്നെ സംബന്ധി ഞാ നോക്കുമ്പോ എനിക്ക് പാലുണ്ടരുന്നപ്പ ഞാൻ പാല്കൊടുക്ക വേറൊരു പൊടിയോ ഒന്നും കലക്കി കൊടുത്തി കൊടുത്തിട്ടില്ല അപ്പൊ രണ്ടേ രണ്ടേ കാലം അ എപ്പോഴും എപ്പോഴും കുടിക്കുവായിരുന്നു എപ്പോഴും വന്ന് അപ്പം അമ്മയെ പാല് വേണെന്ന് പറഞ്ഞു കുടിച്ച് ഒരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചില സമയത്ത് തന്ന പിന്നെയും കുടിക്കുായിരുന്നു പിന്നെ ഉമ്മള് തോന്നുമ്പോ തോന്നുമ്പോ വന്ന കുടിക്കുായിരുന്നു അപ്പഴ എല്ലാം പാല് കൊടുക്കുായിരുന്നു
ഞാനന്റെവല്യ മോക്ക് വല്യ മോക്ക് ഒരു മൂന്ന് വയസ്സ് വരെ അങ്കൽവാടി പോവൻ ആഗോളം ഞ ഓക്ക് കൊടുത്തിണ്ട് അഓള ഓള ഓളറ്റക്ക പക്ഷെ ഓള പ്രസ സവം കഴിഞ്ഞ സമയത്ത് കുറച്ചടി സമയത്തോള്ള കുടിച്ചല്ലേ പാലയെ കുടിക്കൂല ഇനി അങ്ങനെ വിചാരിച്ച ഞാനൻ ഒക്കെ ഇങ്ങനെ നീട്ട കട്ടി കൊടുത്തരി പിന്നെ ഓടെ നിർത്തണ എന്തഞ്ഞാ രണ്ട് ഇടയിൽ തുടങ്ങി ഞാൻ ഇത് പാല നൃത്തംശോ നിർത്തണില്ല ആ ടൈമ കഴിഞ്ഞപ്പോ പിന്നെൊക്കെ നിർത്താനോുള്ള ആഹ് ഒന്ന നിത്താനോള്ള ചെയ്യുന്നില്ല മൂ രണ്ടേക്ക മൂന്ന് വയസ് ഒരു മാസം വരെ അവള് കുടിച്ചു
അങ്ങനെയല്ലേ ആ ഞാനും എനിക്കും വിഷമം വരുവായിരുന്നുർ എത്താ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ പല രീതിയിൽ നോക്കി കളറൊക്കെ തേച്ചച്ച് നോക്കുന്നത് നല്ലതാ പിള്ളേർ ചിലപ്പോ അത് ഈ ചോരയുടെ കളറ ആവുമ്പഴ ചിലപ്പോ നിർത്തന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കി പക്ഷെ രാവിലെയ ഒക്കെ കുടിക്കത്തില്ല രാത്രിൽ കണ്ണടച്ച്ു കുടിക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല അപ്പൊ കളർ നോക്കാൻ അറിയത്തില്ലല്ലോ ഇപ്പൊ കണ്ണടച്ചോടനല്ലേ കുടിക്കുന്നേ അപ്പൊ ഞാൻീ മറ്റേ ഉ കൈപ്പുള്ള മരുന്നുണ്ടല്ലോ ച തോന്നു പറയുന്നേ ആ മരുന്ന് തക്കുായിരുന്നു അതാകുമ്പോ അതിനൊരു കമർപ്പും മണവും അവ കശ്മെല്ലും വരുമ്പോഴത്തേക്ക് അവളങ്ങങ് നിർത്തിയായിരുന്നു
ഞാൻ പലതും തേച്ചിക്കില്ല ലാസ്റ്റ് ഞാ ചപ്പോടിക്കെ തേച്ചന്ന് തോന്നേ
ആഹ് ഇവരെ ചലവെള്ളർക്ക ചലത പ പെട്ടെന്ന് നിർത്തുന്നവരുണ്ട് ഒരു പ്രാവശ്യം തന്നെ ഇതാക്കുമ്പോ നിർത്തുന്നവരുണ്ട് ചിലത് എത്ര അട ആഹ നിർത്തും നിർത്തും നിർത്തും അങ്ങനെയുള്ള പിള്ളേരുും ഉണ്ട്
അ ഇപ്പാ ഇപ്പ അടുത്ത് എന്റെ ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്ക വല്യ മകളെ ഇേച്ചി എനിക്ക് പാല് കുടി പാാല കുടുടിക്കാതൊക്കെ ചായപ്പഴും തേച്ച നിങ്ങൾക്ക് തേക്കും അങ്ങ എന്നാലും കുടിച്ചോണ്ടിട്ട ഇനി നാല് അപ്പൊ ഞാൻ വി ആയിട്ടപ്പാ അല ഓർമ്മണ്ടല്ലോ
ഉം ശരി ശരി എന്നാലേ ശരി ശരി